ഹലോ
കേക്ക്ന്നില്ലേ
ആഹ്‌ ഇപ്പൊ കേക്കുന്നുണ്ട്ട്ടോ ഇവിടെ ഇത് റേയ്ഞ്ചിന്റെ ചെറിയ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് ചെലപ്പോം വിളിച്ചല് വലിയ ബുദ്ധിമുട്ടാാവുംആഹ് മിക്കവരും കേക്കല്ണ്ടാവൂല ഏഹ് ഇത് കൊല്ലം ആണ് നിങ്ങളെ എവിടെയാണ്
കൊല്ലം ഏത് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേളാരിന്നൊക്കെ കേട്ടിട്ടുണ്ടോ
ആഹ്‌ ചേരാ അതൊക്കെട്ടില്ല കാലിക്കെറ്റ് ആഹ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണോ സ്ഥലം അഹ് ആഹ് ഓഹ്‌ ആ കതി ഈ കാലിക്കറ്റ് ഞങ്ങളുടെ ഒരു ഒരു രണ്ടാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഇപ്പോൾ വെറുതെ ഒരു ട്രിപ്പ് വന്നതാണ് എന്താണ് സ്കൂക്കള് തുറക്കുന്നതിന്റെ ലാസ്റ്റ് ആയിട്ട് സ്കൂൾ തുറക്കുന്നതിന്റെ മുമ്പ് ആ സമയത്ത് ലാസ്റ്റ് സമയത്താ വന്നേ ഏഹ്‌ നിങ്ങള് കൊല്ലത്ന്ന് മലപ്പുറത്തൂടെ അല്ലേ കോഴിക്കോട് കോഴിക്കോട്ന്ന് പിന്നെ ഒരു നോളജ് സിറ്റി ഉണ്ടല്ലോ അവിടെ അല്ലേ
ഇവിടെയാ യൂനിവേഴ്സിറ്റിലോ
ആഹ്‌ നോളജ് സിറ്റിന്ന് പറഞ്ഞൊരു വല്യ ഉണ്ടല്ലോ
ആഹ്‌ ആഹ്‌
ആഹ്‌ അവിടെ ഒരു ആഹ് അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് ബീച്ച് മിഠായി തെരുവ് അങ്ങനെയൊള്ള എല്ലാ സ്ഥലത്തു ഒന്ന് കറങ്ങി ആഹ്‌ എടയ്ക്ക് വരല്ണ്ട് ഞങ്ങള് ഈ കോഴിക്കോട് ബീച്ചില് വരല്ണ്ട് വല്ലപ്പോഴുവൊക്കെയെ മാർച്ചട് ടച്ചാ ഒന്നോ രണ്ടോ പ്രാവശ്യൊക്കെ വരല്ണ്ട് കോഴിക്കോട് ബീച്ചൊക്കെ വന്നാ പിന്നെ വയനാട് അതുവഴി പിന്നെ ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങീട്ടൊക്കെയാ വന്നേ
ആഹ് കുട്ട്യേളേം കൊണ്ടൊക്കേ
ആഹ് കുട്ടികളെ ഇക്ക നാട്ടി വന്നിട്ട്ണ്ടായിരുന്നേ അപ്പഴേ എല്ലാരും കുടുംബം മൊത്തം എല്ലാരും കൂടെ ചെറിയ കുട്ട് ട്ടിയാന്നോ സൗണ്ട് അവിടെ ഉം എന്താ സംസാരം കേക്കണ്ടല്ലോ കരയുന്നോ
അല്ലാ കരയല്ലാ അത് മോന് മൂന്ന് കുട്ട്യേള്ണ്ട് ചെറുത് ഒന്ന് ട്വിൻസാണ്
ആഹ് അതാണല്ലേ ആഹ് അപ്പ നല്ല രസായിരിക്കല്ലോ വീട്ടില് ആഹ് അപ്പ നല്ല
ആഹ് അയിന്റെ മൂത്തത് ഒര് ഒരുത്തന് അഞ്ച് കയിഞ്ഞ് അഞ്ചര ആയിട്ടില്ലാ അപ്പ മൂന്നും ഒരേ പ്രായാ
ആഹ് ഓഹ് അപ്പ പിന്നെ വീട്ടില് മേളമാണ്
ആഹ് അതൊന്നും പറയണ്ടാ മോ ക്കളേ രാവിലത്തെ ഒരവസ്ഥ ഇവട്ത്തത് രാവിലെ അങ്ങട്ട് മൂന്നാളും ഒപ് പ്പം നീച്ചൊരമ്മയും കെടക്കമ്മാ കെട് ക്ക് കെടത്തമ്മാ കെടക്കാ കെടന്ന്ണീച്ച്ണ്ട് വെര്ന്നെ ഇണ്ടാവുള്ളു പിന്നേം കെടക്കാന് എന്റെ മക്കളെ രാവിലെ അത് നേരായി കിട്ടണെങ്കിലേ ആഹ് ഓരെന്റെ കൂടെ പോരാ ഞാൻ അംഗനവാടിയാണ്
ആഹ് അവിടെ ആഹ് അപ്പ അമ് അമ്മയ്ക്കൊപ്പം അങ്ങ് വരുവല്ലേ അപ്പ ആഹ് അപ്പഴവിടെയും ആഹ് അവിടെയും അമ്മയ്ക്ക് സൊ എഹ് സെയിര്യം ഇണ്ടാ ഉണ്ടാവിലല്ലോ അമ്മ ആഹ് പതിനാറു കുട്ടികള്ണ്ട് ആഹ് അപ്പ അവർക്കൊപ്പം നിക്കാം ആഹ് അപ്പ അല്ലേ ഇപ്പഴേ ശീലിച്ചാലേ
പിന്നെ അമ്മ എട്ടരക്ക് പോവും ഓരമ്മ ഏട്ടരയ്ക്ക് പോകും ആഹ് ആഹ് ഇണ്ട് ഓര് ഓക്ക് ഫോട്ടോ സാ റ്റ് കടെണ്ട് ഉം അപ്പ ഓള് വല്യോനേം കൊണ്ട് ഓള് പോവും എട്ടെരെയ്ക്ക് വും രണ്ടാളാവുമ്പോ കൊയപ്പം ഇണ്ടാവൂല്ലാ മൂന്നാളും കൂടാണീ അടി
ആഹ് ആഹ് ആണ് പിന്നെ വീട്ടിലെ പണിയെല്ലാം
ഓഹ് ആ വർത്താനൊന്നും പറയെണ്ടാ രാവിലെ ഒരു കഥേലങ്ങട്ട് പോവെല്ലാരും
ആഹ് നേര് രാവിലെ അപ്പ എന്നീക്കണമായിരിക്കുവല്ലോ
എന്തിര് പറഞ്ഞ് തിന്നാനും കൂടെ നേരം ഇണ്ടാവില്ല രാവിലെ ഒന്നും ഇണ്ടാക്കി
ആഹ് ആഹ് പിന്നെ വീട്ടില് വേറെ ആരും ഇല്ലിയോ ഉമ്മാ
ഇല്ലാ ഞങ്ങള് രണ്ടാളും തന്നെ ഒള്ളൂ ഓനും ഓളും ഞാനും അച്ഛനും
അച്ചനും ഇണ്ട് അപ്പ അച്ഛൻ മാത്രേ വീട്ടിലുണ്ടാവുള്ളല്ലോ അപ്പം
മകൻ വയനാട്ടിലാ ഇള്ളെ മകൻ വയനാട്ടിലാണ്
അവിടെയാന്നോ ജോലി മോനിക്ക്
ആഹ് ഓനവിടെ ടൈലിന്റെ പണിയാ
ആഹ് അപ്പ എപ്പഴും വരത്തിണ്ടാവൂലല്ലേ ആഴ്ചയിലൊക്കെ വരവൊള്ളോ ആഹ്
ലോ ഒരു മാസത്തിലോ അല്ലെങ്കി ആയ് ഏഹ് രണ്ടായ് ഴ്ച്ച കഴിഞ്ഞിട്ടോ ഇപ്പ ഒരു പണി എടുത്താ അത് കഴിഞ്ഞിട്ടൊക്കേ വെരുവൊള്ളൂ ആഹ് ആഹ് അങ്ങനെയാണ് ആഹ് പിന്നെ മരുമകനും വയനാട്ടിലെ ഓനും വീടിന്റെ പണി അന്നെയാ
ആഹ് പ പണി അന്നെ ഞാ വയനാട് വയനാട് നല്ല സ്ഥലാണല്ലോ ഞങ്ങൾ ഇപ്പം ഞാൻ ആദ്യ ട്ട് ഇപ്രാശ്യണെ ഞാൻ വയനാട് കണ്ടിട്ടേക്കണ് അടിപൊളി സ്ഥലം അല്ലേ വയനാട്
ആഹ് ഞങ്ങള് വരണണ്ട് വയനാട്ടിലേ ഇവര് നിൽക്കണ സ്ഥലത്തൊക്കെ പണി ക്കു പോന്ന സ്ഥലത്തേ
ആഹ് പോയിട്ടുണ്ട് ആഹ് നിങ്ങക്ക് എളുപ്പാന്ന് തോന്നല്ലോ അധികം ദൂരം ഉണ്ടാവൂല്ലാന്ന് തോന്നല്ലേ
വയ്നാട്ട്ക്യോ? ഇല്ല വല്യ ദൂരൊന്നുംല്ല ഇവിട്ന്ന് മൂന്ന് ആഹ് രാവിലെ. ഇയൊരു ആ നാ അഞ്ച് മണി. ക്ക് പൊർപ്പെട്ടാല് അവര് ഏഴ് മണി ആവുമ്പോക്കും അവ്ടെത്തും. അഞ്ചര അഞ്ചര ആറ് മണിക്ക് പൊർപ്പെട്ടാല്.
ആ ഞങ്ങള് ഇവിടെ. ഇന്നലെ ഞാ വന്നപ്പൊഴ് ഞങ്ങള് വൈകുന്നേ രാത്രിൽ ഒമ്പതരക്ക് തിരിച്ചിട്ട് ഞങ്ങള്. ഏഹ് വ കോഴിക്കോട് എത്തിയപ്പം ഏഹ്. പ് രാവിലെ എട്ടര മണിയായി.
ആണോ ആഹ്.
ഒരു പെട്രോൾ പമ്പിലൊക്കെ എറങ്ങി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒര് അരമണിക്കൂർ. കൂടുതൽ റെസ്റ്റ് എടുക്കലാ അപ്പൊ നമുക്ക് ഇവിട്ന്ന് അത്രേം നേരം നല്ല ദൂരം ഉണ്ടല്ലോ. ഉം ഹാങ്ങാവ്ണ് എല്ലാരും കൂടെ ഒരുമിച്ചിട്ട്. ഏഹ് ഇപ്പ എത്ര ദിവസായി അങ്കൽവാടിൽ ഇപ്പം എന്താണ് റി
കഴിഞ്ഞറെ ഏഹ് എറ ഏഹ് കയ്ഞ്ഞട് ഇനി രണ്ടൊല്ലം കൂടെ ഉള്ളു. ഞാൻ അംഗനവാടിയില് തൊണ്ണൂറ്റി നാലില് കേറിക്ണ്.
ആ തൊണ്ണൂറ്റി നാലില്ന്ന് പറിയുമ്പോ ഇപ്പൊ മുപ്പത്തിരണ്ട് വർഷം. എൻ എന്റെ എന്റെ വയസ്സ്. ഏഹ് ഞാൻ തൊണ്ണൂറ്റി നാലിലുള്ളതാണ്. ഞാൻ തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഉള്ളതാണ് അപ്പം. ഏഹ്
ഉം തൊണ്ണൂറ്റി നാലിൽ ഉള്ളതാ.
ആ ഞാൻ ജനിച്ച് തൊണ്ണൂറ്റി നാലിലാണ്.
എന്റെ മോ ഇവരെ എന്റെ മോൻ തൊണ്ണൂറ്റി നാൽലാ.
ആഹ് അതല്ലിയാ ആ അപ്പൊ ഏഹ് നമ്മളൊരേ പ്രായക്കാരാണ് ഞാന് തൊണ്ണൂറ്റി നാല് ഏപ്രിൽലുള്ളതാണ്.
ല്ല മെയ്
ആ അപ്പൊ എന്നെക്കാട്ട് ഒരു മാസം ഉം എളയതാണ് ഞാനീ ഏപ്രിൽ ഇരുവ ഞാൻ ഏപ്രിൽ ഇരുവത്തിഏഴിനാ. അഹ് അപ്പൊ ദിവസങ്ങളെ വ്യത്യാസെ ഒള്ളുട്ടാ. ഉം ആഹ്. അവിടെ ചിരിയും കളിയൊക്കെ ആന്നല്ലോ മഴയൊക്കെ ഉണ്ടോ ഇന്ന എങ്ങനെയുണ്ടമ്മേ മഴയൊക്ക ആര്ന്നോ?
ഇപ്പ
ആഹ് ഞങ്ങക്ക് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊരു വൈകുന്നേരം ഒരു മഴയൊന്നു ചാറി. ആഹ് അതൊക്കെ ഉള്ളു അഹ് എന്താ ചിരിയാ.
ഇപ്പ മഴ കൊറവാല്ലേ അല്ലെങ്കിലും.
മഴ മഴ കൊറവാണ് സാധാരണ ഈ കാലവർഷത്തില് കിട്ടിയ അത്രയും മഴ ഇപ്രാവ്ശ്യം കിട്ടിയിട്ടില്ല
രണ്ടൂസം നല്ലൊരു മഴ കിട്ടി പിന്നെ ഒക്കെ ഇങ്ങൻ തന്നെ ഇന്നും ഇന്നലിയൊന്നും മഴയില്ല
പക്ഷേ എന്താണ് നമ്മുടെ മെനക്കെടുത്തുന്ന മഴയാണ് നമുക്കൊന്നും വെയിലത്ത് കൊണ്ട് ഇടാൻ പറ്റാത്ത രീതിയിൽ. ഇടക്കെടക്കൊരു ചാറ്റല് വീണ്ടും മഴ വീണ്ടും വീട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാണ് ആഹ് ആഹ് പിന്നെ വേറെ എന്താവ്ടെ വിശേഷം ചായുടി ചോറൊക്കെ കഴിച്ചോ നിങ്ങൾ ഏത് സമയത്താ കഴിക്കുന്നേ
കയിഞ്ഞിട്ടില്ല കയ്ച്ചിട്ടില്ല ചോറൊക്കെ ആയ്ക്ക്ന്ന് ഇങ്ങക്ക് ചോറായില്ലേ
ആഹ്ഞങ്ങള് ഉച്ചയ്ക്ക് മാത്രേ ഇവിടെ എല്ലാരും ചോറ് കഴിക്കലുള്ളൂ രാത്രി പിന്നെ ചപ്പാത്തി യോ ദോശാപ്പ അങ്ങനെ എന്തെങ്കിലു ഒക്കെയാണ് ഗോതമ്പിന്നെന്തോ ഒട്ട്സോ അങ്ങനെയൊക്കെള്ള ഐറ്റംസെ ഇവ്ടെ എല്ലാരും കഴിക്കത്തുള്ളൂ കുട്ടികൾക്കും അത്പോലെ ഈ മോളെ ഉള്ളു മോനെ ഒരു സൈഡി നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാണ് അപ്പൊ മോൾ മോൾക്ക് പിന്നെ ഫുഡ് വലിയ നിർബന്ധുള്ള കാര്യൊന്നു അല്ല ആഹാരൊ ഒന്നും വേണ്ട ആഹ് അതെ ആഹ് വേണ്ടാ അവർക്ക് ചായക്ക് എന്തെങ്കിലും ഒരു കടി എങ്ങനെ കൊടുത്താങ്ങ് കഴിക്കും അത് കഴി ഞ്ഞാ പിന്നവർക്ക് എന്തെങ്കിലും പലഹാരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കി അത് ടുത്തിക്കിങ്ങനെ കുറിക്കും ചോറ് കറി യൊന്നും പച്ചക്കറികൾ പിന്നെ ഒട്ടും വേണ്ട ആഹ് അവർക്കതൊന്നും വേണ്ട ആഹ് അങ്ങോട്ടന്ന് വച്ച് ഫോൺ അങ്ങനെ കൊടുത്താ മതി
ഉം
ട്ടാ സന്തോഷം അതും വെച്ചോണ്ട് അവരെ അവരവരിന്നോള്ളും അല്ലാതെ വേറൊന്നും അവർ ക്ക്‌ പറയണ്ട അവർ
എന്റത് അതാണ് ഇപ്പത്തെ കുട്ടികൾക്ക്
ആഹ് ആഹ് പെൺകുട്ടി പക്ഷെ ആൺകുട്ടികള് വെഷന്ന അവരിരിക്കത്തില്ല അവര് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും
ആഹ് ഇനിയിപ്പോ അത്പോലെ ആഹ് തൂക്ക അതുമണ് ഒരു വീട്ടിലില്ലെങ്കിലും ഓല് പൊറത്ത് പോയെങ്കിലും കയിക്കും
ആഹ് അതാണ് അവര് പൊറത്ത് അവര് വിശന്ന് ഇരിക്കത്തില്ല അവര് പെൺകുട്ടിയൊക്കവർക്ക്‌ വെശക്കുന്ന് ഒന്ന് പറയ ണ്ട അതുകൊണ്ട് കഴിക്ക്‌ കഴിക്ക്ന്ന് പറഞ്ഞ് നമ്മള് പെറകേ നടക്കേണ്ടി വരും
ഉം എല്ലാ പെൺകുട്ടികളും അങ്ങനെത്തന്നെ
ആഹ് അതാണ് ഉമ്മ തമ്മില് തല്ലുപിടത്തൊണ്ടോ കൊച്ചുമക്കളൊക്കെ തമ്മില്
ഓ ആഹ് ആക്കാനൊന്നും പറയണ്ട മൂന്ന് കളിസാനം മൂന്നാക്കൊണ്ടായിട്ട് കാര്യല്ല ആഹ് ഒരാളെ കയ്യില് ഏതാ ഉള്ളെന്ന് വെച്ച അത് കിട്ടണം
ആഹ് അതാണ് വെ അഹ് വെറുതെ കെടന്ന അവർക്ക് ആർക്കും വേണ്ടേ താനും
ആഹ് വേണ്ട അത് വേണ്ട ആഹ് ഒരാള് എടുത്ത അതന്നെയാണല്ലോ പ്രശ്നം കൊറച്ചന്നെ കഴിയണം അപ്പാണ്ട് ശരിയാവും
ആഹ് അല്ല കൊറച്ച് കൊറച്ചൂടി കഴിഞ്ഞാ അവര് അവിടെ കാര്യങ്ങളൊക്കെ നോക്ക്‌ തൊടങ്ങുമ്പഴേ ഇവിട്ന്നാ ഓരോന്ന് രണ്ട് മൂന്ന് ക്ലസിലക്കെ ആമ്പഴത്തേക്ക്‌ പിന്നെ ഒരു ബുദ്ധിമുട്ട് അതു വരെ നമ്മളൊന്ന് ബുദ്ധിമുട്ട് സഹി ച്ചാ മതി പിന്നെ അവര് അവരുടെ കാര്യങ്ങള് നോക്കിക്കോളും
സമാധാനാണ് കൊറച്ച് വലുതായപ്പോ ഞങ്ങളും
കാര്യങ്ങള് പറഞ്ഞാലെങ്കിലും മനസ്സിലാവില്ല അവിടെ പോയി ഇരിക്കുന്നോ അല്ലെങ്കി അത് എടുക്കുന്നോ അത് ചെയ്യല്ലേന്നൊക്കെ പറഞ്ഞാലേ അയ് ഇത്തിരിയൊക്കെ ഒന്ന് മനസ്സിലാക്കുള്ള പ്രായ ആയില്ലോ ചെറുപ്പത്തിലല്ലേ നിങ്ങള് ഒരുപാട് ബുദ്ധിമുട്ട് കാണൂല്ലേ കുഞ്ഞിലേ ആഹ് ഒരുമിച്ചേ വരത്തുള്ളൂ ഈ മൂന്ന് പേരെയും ഒരു കൊഴപ്പല്ലാണ്ടി കിട്ടിയല്ലേ ആഹ് അല്ല ഡെലിവറി ഒക്കെ ഒരു കൊഴപ്പൊണ്ടായില്ലായിരുന്നല്ലേ മോൾക്ക് സുഖപ്രസവായിരുന്ന് ആ അത് നല്ലതാ
ആഹ് മൂന്നും സുഖ പ്രസവേനി
കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന്
ഏഹ് ഇണ്ടായിരുന്നു ഓ എന്നുല്ലായിരുന്നു അങ്ങനെ കൊഴപ്പൊന്നുയില്ലായിരുന്നു ഞങ്ങക്കു അങ്ങൻത്തൊരു ക്ഷീണോ അതൊന്നും ഉണ്ടായിരുന്നില്ല്യാ
അഹ് ആഹ് അവരെ വളർത്താന് കൊറച്ച് ബുദ്ധിമുട്ടീന്നേ ഉള്ളൂ
ആവു ആ വർത്താനൊന്നും പറണ്ട മക്കളേ ഒരു ഓണം വിഷു ഒന്നും ഞങ്ങള് ആഘോഷിക്കില്ലേ ഇവർക്ക് വയ്യാതാവുമ്പോ പിന്നെ ഒന്നും വേണ്ടായി
പ്പത്തെ ആപ്പ് അതിനൊരു രണ്ടു പേര് വേണ്ടേ നോക്കാനേ ആഹ്
ഇവിടെ അടുത്തൊന്നും വീടില്ല അങ്ങനെ കൊറച്ച് വിട്ട് വിട്ടുള്ള വീടാണ് ഇപ്പൊ വീടുണ്ടായിട്ടും കാര്യല്ല ഇവ പണ്ടൊെക്കമ്മള് പറഞ്ഞ ഒരു കുട്ടീനടുത്തൊരു വീട്ടിക്ക് കൊണ്ടോവൊ വന്നോ മറ്റോരു എടുത്തോണ്ട് അങ്ങനെയൊക്കെ ഒര്
ആഹ് ഉണ്ടായി പക്ഷെ ഇപ്പഴത്തങ്ങ് ആഹ് അതൊന്നുയില്ല അവ ഓരോരുത്തർക്ക് അവരവരുടെ കാര്യങ്ങൾ അവരവരടെ വീട്ടിനകത്ത് ഇരുന്ന് കതകടിച്ചു കഴിഞ്ഞാ പിന്നെ അവിടെ എന്ത് നടന്നാലും അ അപ്പറത്തള്ളവർക്ക പിന്നെ അയൽവക്ക ബന്ധം ഇല്ലപ്പം അതാണ് ഒന്നാമത്തെ കാര്യം ആ സ്വന്തം കാര്യം
ആഹ് പണ്ടൊക്കെർഞമ്മള് അങ്ങോട്ടൊന്ന് വിൾചോയിച്ച് ഇങ്ങോട്ടൊന്ന് വിൾചോ ച്ച് ചോറ് വെന്തോ ചോറ് തിന്നോ ആ അതൊക്കെ.
ഇപ്പ ഒരു ഗ്ലാസ്സ്ല് ഇത്തിരി ഉപ്പ്‌ വാങ്ങാ മുളകൊടി വാങ്ങ ഓടിപ്പോയിട്ട് തേങ്ങ അരച്ച് ആഹ് അല്ലെങ്കി ഇപ്പ അതന്നല്ലെ അതാണറിയാം നമ്മളെ വീട്ടില് ഒണ്ടോ ഇല്ല്യോന്ന് പോലും ആരും അറിയില്ല
പ്പ് കത്തിക്കാൻ തീപട്ടില്ലേയ്റ്റ് അടുപ്പന്ത് തീ കരിച്ചൂട് കണ്ടോയിണ് ചേരിപ്പൊളിയേറ്റ് പോയിങ്ങാണ്ട് അന്നത്തെ കാലക്കെണ്ടേനി
അത് അതാണ് അത് അപ്പഴ അമ്മക്ക് ആഹ് സ്നേഹ ബന്ധവിടുണ്ടാവും ഇപ്പഴത്തെ കുട്ട്യേക്കു അറിയത്തില്ല ഇപ്പഴുള്ള ആൾക്കാർക്കും അറിയത്തില്ല അവർക്ക് അവരുടെ സുഖം അതാണ്
പിന്നെ പേരെന്തായ്ച്ച പറിം ഇന്നേ വീട്ടിലെ കുട്ടി
നമ്മക്കും അറിയില്ല അവരുടെ പേ യഥാർത്ഥ പേരു അറി യത്തില്ല അവിടെ ഒരാള് വീണ് വയ്യാണ്ട് മരിച്ചു കിടന്ന പോലും അപ്പർത്തെ വീട്ടിൽണ്ടായി അറീല രണ്ട് മൂന്ന് ദിവസത്തെക്ക്‌ ആളള് തിരക്ക് വരമ്പ ത്തേക്കായിരിക്കും ഓ അങ്ങനൊര് സംഭവം ഉണ്ടായല്ലോ ഞാൻ ഒര് വയ്യാതെ കെടക്കുന്നോ അയ്യോ ആ കൊച്ചിന് വയ്യാത്തതായിരുന്നോ അങ്ങനെ ഉം എന്ന് നമ്മള് പരസ്പരം ചോദിക്കോ അയ്യോ അമ്മ ക്കറിയില്ലായിരുന്നല്ലോ ആരും വന്ന് ചോദിച്ചാ അയൽവക്കത്തത് പറയാൻ നമ്മടെ കയ്യിലൊന്നുല്ല
പിന്നേന്ന് പറഞ്ഞാ ഇപ്പ പണ്ടത്തെ മാരിയല്ലല്ലോ വല്ല്യോരായാലും വൈന്നേരം രാ വിലെ എല്ലാരും ജോലിക്ക് പോന്ന തെരക്ക് അത് കഴിഞ്ഞ് വൈന്നേരം വന്നാ മൊബൈലിൽ
ആഹ് അതേ ഉള്ളൂ വീട്ടിലെല്ലാവര്ടെയും വിശേഷങ്ങള് കേക്കാൻ സമയല്ല വീട്ടിലുള്ളവർക്ക് സുഖാണോന്ന തിരക്കാൻ സമയല്ലാത്തൊരവസ്ഥയാണ് ആഹ് അങ്ങനെ ആയിപ്പോയി ഇനി മുന്നോട്ടും അങ്ങനെയക്കെ തന്നാണ്
ഇഞ്ഞി ഇത്രയും ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് കുടുംബക്കാരോടക്ക ആരൊടെക്കും പോവ്ണ്ടോ ഒന്ന് വിളിച്ചു ചോദിക്കും ഫോണില് സുഖാണോ ആഹ് നമ്മളെ ഉപ്പയും ഉമ്മയും അല്ലെങ്കി അച്ഛനും അമ്മയും ഉള്ളപ്പോ നമ്മള് വീട്ടിലൊന്ന് പോവും അതും ഉണ്ടാവൂല അവരെ കാലം കഴിഞ്ഞാ ആഹ്
ആഹ് ശെരി ആഹ് മോളെ ശരി ശരി ആഹ് താങ്ക്യൂ